ലൊ ആഹ് ഹലോ
അത് കീയാറ്റൂർ പഞ്ചായത്ത് വാ നേതാവല്ലേ
ആഹ് രണ്ടാം വാർഡിന്റെ മെമ്പറാണ്
പിന്നെ കാരിമാട് ഭാഗത്ത് മാലിന്യം തള്ളുന്നതിനുമായി ബന്ധപ്പെട്ട് ഞാന് ഒരു മാസം മുമ്പ് പരാതി നൽകിയിരുന്നു
ആഹ് അതെ നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ്
എന്ത്
പഞ്ചായത്ത് ഓഫീസിലാരുന്നോ നൽകി ഇരുന്നത് ഏഹ് അത് ഇവിടെ ലിസ്റ്റിലുണ്ടാവും പക്ഷേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു വിഷയം ഇവിടെ പറയ്ണെ കേട്ടിരുന്നു
അതല്ല ജരേറ്റ് അതിന് ഒരു നടപടിയും എടുത്തിട്ടില്ല
അതിനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തില് മാലിന്യം തള്ളുന്നതിനെ കുറിച്ചൊക്കെ മറ്റു ചില വാട്ടർ ഏഹ് അതോറിറ്റിക്കാര് ഇണ്ടാക്കിയ പ്രശ്നങ്ങളും അതിനെതിരൊക്കെ ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിച്ചി സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അവര് ഈ ഭാഗത്തിലൂടെ അഞ്ചാംവാർഡ് മുതലില്ലേ ഈ സൈഡ് കൂട് ഇല്ലതൊക്കെ അവര് ഏറെക്കൊറേ ശരിയാക്കി കൊണ്ട് വന്നിക്ക്ണ് പിന്നെ ഇങ്ങളേതാ രണ്ടാം വാർഡല്ലേ പർണ്ണേ
അതെ പക്ഷേ പരാതിപെട് ഇട്ടിട്ടു എന്തേരെ അവിടെ ഇപ്പോഴും മാലിന്യങ്ങൾ വന്ന് കൂട്ടമായി തള്ള് നിൽക്കുന്നുണ്ട് അപ്പോ ദേ
ഇത് അവടെ എവടെയാണ് വരുന്നത് അങ്ങാടിൽ തന്നെയാണോ മാലിന്യം തള്ളരുത് എന്നുള്ളത്
അതെ കായങ്ങാട് അങ്ങാടിന്ന് കൊറച്ച് പോന്ന് ആ വളവില്
ആഹ് ഉസ്കൂളൊക്കെ നിൽക്കുന്ന സ്ഥലത്താണോ
അതെ
ആഹ് അത്തരത്തിലൊരു പരാതി കഴിഞ്ഞൊരു മീറ്റിങ്ങില് ആരോ പറഞ്ഞാതായി കേട്ടിരുന്നു
പക്ഷേ ഇതുവരെ ആയിട്ട് നടപടി എടുക്കാത്താണ് ഇവിടെ പ്രശ്നം
നടപടിക്ക് ആളെ ഞമ്മള് കൂട്ടായ്മ സംഘടിപ്പിച്ചതായിരുന്നു പിന്നെ എന്തുകൊണ്ടാ വെഴികീന്ന് ഞാൻ ഒന്ന് പാടേം ഇതൊന്ന് ചർച്ച ചെയ്യട്ടെ നിങ്ങളൊരു ഒന്നുപോലെ ഇതിന്റെ വിശദാംശങ്ങള് മെയിൽ ചെയ്യേ അല്ലെങ്കിൽ എ ആരത് മറ്റേതാര്
പക്ഷേ നിങ്ങൾ നടപടി എടുക്കാൻ
നിങ്ങള് അദ്യവെയിക്ക് ഒന്നുപോലെ ഒന്ന് സമർക്കിപ്പാൻ കൈയോ പഞ്ചായത്ത് ഓഫിസില് നാള
എന്താലും മൂതൃപോലെ കൂട്ടായ്മന്റെ ആൾക്കാര് വേറൊരു മീറ്റിംഗ് ഇണ്ട് ഇതിനെ കുറിച്ച് ചർച്ചേയുന്ന ഇതോ അത്രല്ല വേറെ കുറച്ച് കാര്യങ്ങളും ചർച്ച യ്യാം ഇതിനോട്്പറയപ്പെട്ടൊക്കെ അവിടെ സ്കൂളിന്റെ ഭാരവാഹികളും കൂടി ഓഫീസിലെത്തിചേരാണെങ്കിൽ നമുക്കൊരു കൂട്ടായ ഒരു തീരുമാനം എടുക്കാൻമായിരുന്നു അല്ല പിന്നെ രണ്ട് കൂട്ടർക്കും അഥവാ മാലിന്യം തള്ളി കൂട്ടർക്കും പരാ അവർക്കെതിരെ പരാ തി നമുക്ക് വേടിച്ച് ഒരു നിയമപരമായ ഒരു നീക്കം നമുക്ക് നടത്താം
ഇങ്ങള് പറഞ്ഞതു പോലെ തന്നെ തൊട്ടടുത്ത് വിദ്യാലയങ്ങളുംണ്ട് അപ്പോ പെട്ടെന്ന് നടപടി എടുക്കുന്നതല്ലേ നല്ലത് കാരണം ഒരു മാസമായി പരാതി നൽകിയിട്ട് ട്ടും ഇതുവരെ നടപടികൾ എടുക്കാത്തത് പോലും പതി യൊരു വീഴ്ചയാണ്
അതെ അതെ അതെനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷെ എന്താലും ഇത് വരെ അതിലെടുക്കാൻ കഴിയും മറ്റൊ നടപടികളൊന്നും എടുക്കൻ കഴിയാത്ത ഞാ ക്ഷമ ചോദി ക്കുന്നു അതോട കൂടെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നാളെ സ്കൂളിന്റെ ഭാരവാഹികളും മറ്റു നാ ട്ടിലെ പ്രമുഖരും കൂട്ടി ഓഫീസിൽ എത്തിച്ചേരാണെങ്കിൽ നമുക്ക് കൂട്ടായ ഒരു തീരുമാനം എടുത്തിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമായിരുന്നു
ഞാന് പക്ഷേ ഇതുരാ നടപടി എടുക്കാത്തത് കൊണ്ട് ഒരുപാട് മാലിന്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അവിടുത്തെ ജല ത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ അപ്പൊ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ അത് പ്രത്യേകിച്ച് ബധിച്ചത് കൊണ്ട് തന്നെ ഈ നിങ്ങളതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും ഹലോ കേക്കുന്നില്ലേ
മാസ ഇതേപോലത്തെ ഒരു പ്രശ്ന ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കരുതിട്ട കേക്കുന്നുണ്ടോ
അതെ കേൾക്കുന്നുണ്ട്
കഴിഞ്ഞ മാസം ഇതുപോലെ ആഹ് കഴിഞ്ഞ മാസം അതുപോലെ അഞ്ചാം വാഡില് ഒരു പ്രശ്നം ഉണ്ടായപ്പോ എന്തിന് നടപടി സ്വീകരിച്ചിരുന്നു പ്രശ്നം പരിഹരിച്ചു ന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് അതാണ് പിന്നെ ഒന്ന് വഴുകിയത് അതിന് ക്ഷമ ചോദി
ഞാൻ പറഞ്ഞതുപോലെ ഈ മാലിന്യത്തിന്റെ പ്രശ്നം അവിടത്തെ ചുറ്റുപാടുമുള്ള ജലത്തിൽ വരെ ബാധിച്ചു ക്ഷമാപരണംം പരിഹരിക്കാവുന്നതല്ല പിന്നെ
പണിയെക്കാവ ത പിന്നെ പിന്നെ എന്താണ്
ഇയാളുടെ ക്ഷമാപണംം കൊണ്ട് മാത്രം
പറഞ്ഞ പോലെ ചെയ്യാണെങ്കി നമക്ക് നാളെ ഒന്ന് കൂട്ടായിന്ന്
ആഹ് ഹലോ കേൾക്കുന്നില്ലേ? വ്യക്തമായി കേൾക്കുന്നില്ല? ഹലോ വ്യക്തമാകുന്നില്ല. വ്യക്തമാകുന്നില്ലാന്ന്
ഞാൻ പറഞ്ഞ പോലെയ് ഞമക്ക് ഇത്തരത്തില് നമ്മടെ മേലുദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥര് കൊറച്ച് ക്ക് പദ്ധതികള് നമക്ക് നൽകുന്നുണ്ട് ഇതേ മായിരി മാലിന്യ ശുദ്ധീകരണം നമ്മുടെ പഞ്ചായത്ത് ശുദ്ധീകരണം ഹരിതവൽക്കരണം ന്നൊക്കെ പറഞ്ഞിട്ട്ള്ള ഒരു പദ്ധതികള് മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നട ന്ന് വരുന്നതോട് കൂടെ ഇത്തരത്തിലുള്ള മാലിന്യ പരാതികൾക്കും പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങള് തീരുമാനിക്കുന്നത് അപ്പോ നാളത്തെ യോഗത്തില് നിങ്ങള് കൂടി പങ്കെട് ക്കാണെങ്കിൽ നിങ്ങളിൽ നിന്ന് നേതാക്കളെ ഞങ്ങള് തെരഞ്ഞെടുത്തിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേഗത്തിലുള്ള പരിഹാരം കണ്ടെ ത്താൻ നമക്ക് സാധിക്കും. പിന്നെ ഇത് വരെ ഇതിനൊരു എതിരൊരു നടപടി ഇരി എട്ക്കാത്തതിന് ഞങ്ങള് ഒന്നടങ്കം സഹ ഇപ്പൊ അതിന് ക്ഷമ ചോദി ക്കാണ് പിന്നെ അതോട് കൂടെ ണ്ടായ പ്രശ്നങ്ങള് നമക്കറിയാം വിദ്യാലയ ത്തിൻ്റട്ത്തായൊണ്ട് അത് നല്ല അതിനെ കൂടുതലായി ബാധിക്കുമെന്നും വിദ്യാ അത്പോലെ വിദ്യാർത്ഥികളും കു ട്ടികൾക്കും അതിലൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്കെല്ലാം അതെല്ലാം വളരെ അവരെ ശരീര മറ്റു ഓരോ ഇടപെടൽനൊക്കെ വല്ല നല്ലോം ബാധിക്കുന്നറിയാം എന്നാലും ഇനി മുതൽ അങ്ങനെത്തൊരുരു പ്രശ്നം ഇല്ലാതിരിക്കാനും പിന്നെ ഇത്തരത്തിൽ അതിനെതിരെ വേഗത്തിൽ അമ്മക്ക് നടപടി സ്വീകരിക്കാനുമെല്ലാം അമ്മുടെ നാളം യോഗം സംഘടിപ്പിക്കുന്നുണ്ട് അത്പോലെ നമ്മുടെ പുതിയ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പുതിയ പദ്ധതികൾ ഇതോട് കൂടെ നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമാകും.
ശെര്യാണ് നിങ്ങൾ പർഞ്ഞ പോലെ നിങ്ങളെല്ലാരും മാപ്പ് ചോദിക്കുന്നുണ്ടാവും പിന്നെ മ നാളെ മുതൽ നിങ്ങൾ നടപടി എട്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ചോദ്യം അതല്ല തൊട്ടട്ത്തുള്ള കൃഷിയിടങ്ങളിലും അതുപോലെ തെൻ തൊട്ടട്ത്തുള്ള വീടുകളിൽ കുടിക്കുന്ന വെള്ളവും മണ്ണുമെല്ലാം ഈ മാ ലിന്യം കാരണം വെഷം ബാധിച്ചിട്ടുണ്ട് അപ്പോ അതിനൊരിക്കലും ഇനി നമക്ക്. തിരിച്ച് കൊണ്ടുവരുക ന്നുള്ളത് സാധ്യമായ കാര്യമാണ്. അപ്പോ നിങ്ങളൊക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം മണ്ണിനെയും വെള്ള ത്തെ ഒരിക്കലും നമക്ക് മാറ്റി സ്ഥാപിക്കാനൊന്നും പ റ്റുകയില്ലല്ലോ
അത് ശെര്യാണ് നമുക്ക് നി വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വിത്തുകളും മറ്റു കൃഷിയങ്ങൾ കൃഷിയെ വീണ്ടെടുക്കാൻ സബ്സിഡി വഴി നമ്മൾ പുതിയ കൃഷി വസ്തുക്കളും സസ്യങ്ങളും ഇറക്കുമതി ചെയ്ത് അത് കർഷകർക്ക് സബ്സിഡിയിലൂടെ നല് കാ മറ്റു ഇളവുകളിലൂടെ എല്ലാം നൽകി നമുക്ക് അതിനെ വീണ്ടെടുക്കാൻ സാധിക്കും അപ്പൊ ന്നാ പറഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത് നാളത്തെ യോഗത്തില് ന്നിട്ട് പങ്കെടുക്കാ ഇങ്ങള് ഫ്രീ ആണെങ്കിൽ നാളെ എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റു സ്ഥാപനങ്ങളും അവധിയായതു കൊണ്ട് നമ്മള് ഇത്തരത്തിലൊരു രീതിക്കാണ് സംഘടിപ്പിക്കുന്നത് ഇങ്ങക്ക് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ സൻ പങ്കെടുത്ത് നിങ്ങളെതിൽ നിന്നുള്ള അതിനുള്ള സജ്ജേ ഓരോ കാര്യങ്ങൾ നമ്മൾ വീക്ഷിച്ച് അതിനെതിരെയുള്ള നടപടികളും മറ്റു ക്രയ വിക്രയങ്ങളെല്ലാം സ്വീകരിക്കുന്നതാണ് നിങ്ങക്ക് പങ്കെടുക്കാൻ കഴിയോ
ശരിയാണ് നിങ്ങളിപ്പ ഇപ്പ നാളെ മുതൽ പങ്കെടുക്കാന് നാളത്തെ മീറ്റിങ്ങില് പങ്കെടുത്ത് അവടെ നടപടി എടുക്കുമ്പോ എല്ലാംനിങ്ങൾ വേണം വാക്ദാനം ചെയ്യും കാരണം കഴിഞ്ഞൊരു മാസത്തി മുമ്പേ ഞാൻ ഇതുപോലെ പരാതി നൽകിയപ്പോൾ നിങ്ങള് ഇതേ വർത്താനമാണ് പറഞ്ഞിരുന്നത് നാളെ ഇനി മുതൽ ഞങ്ങൾ ഇതിനുള്ള നടപടികൾ എട് ക്കും എന്നന്നെ പക്ഷെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ചോദ്യം
നടപടി ഉണ്ടായിട്ടില്ല അതില് ഞങ്ങള് ക്ഷമ ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ മരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായ കൃത്യമായി വ്യക്തമായി നടന്നത് നമ്മളൊരു റിപ്പോട്ട് നാളെ വാഴിക്കുന്നുണ്ട് അതിൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കും
ശരി എന്നെ ഒന്ന് നാളെ നമുക്ക് മീറ്റിങ്ങന് കാണാം ശരി
സ്കൂൾ ഭാര ളികളും പിന്നെ നാട്ടിലുള്ള പ്രമുഖരെ കൂട്ടാൻ ശ്രമിക്കണം എന്നാലെ ഒള്ളു അമ്മക്ക് ഒരു പദ്ധതി വിജയിപ്പിക്കാൻ ഈ കൂട്ടായ്മ വിജയകരമായിമുന്നോട്ട് പോവാൻ സാധിക്ക ഓക്കെ നന്ദി